എടി പെട്ടമ്മ വിളി
ആ ഞാന ഇങ്ങനെ ആലോചിച്ചില്ല. ഓരോ കാര്യങ്ങളേ അപ്പൊ എനിക്ക് പെട്ടെന്ന് നിന്നെ വിളിക്കാന്ന് തോന്നി ഞാൻ നിന്നെ
സ്കൂളിൽത്തെ കാര്യങ്ങളൊക്കെ ആലോയ്ച്ച്ണ്ടാവുലേ പണ്ടത്തെ
ഞാ ഒരുപാട് മിസ്സെയ്യ്ണു ഉം ഇൻക്കിന്താന്നറീല ഒറ്റൊക്കായ പോലെ അപ്പൊ ക്ക് നിന്നെ വിളി ക്കാൻ തോന്നി നായ് ഭയങ്കര മിസ്സെയ്ണ്
ആണോ നമ്മളൊക്കെ ഇവ്ടെല്ലടെ ഞമ്മളൊക്കെ എന്താ ചെയ്യ പണ്ട ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാനെടക്കാലൊയ്ക്ക്ണ്ട് ക്ഷെ എനിക്ക് പഠിക്കാനൊക്കെള്ള കാരണം സമയൊന്നുണ്ടാവുല്ല പക്ഷെ ന്നാലും ഞാന് ഫ്രീയാവുമ്പങ്ങളൊക്കെപ്പം ചേരെ അമ്മള ആ ഒര് ബോ ബോണ്ട്
ഏ ഞാനത് വിൻസെയ്ന്നെടീ എന്ത് രസേയ്ര്ന്ന്ല്ലേ അപ്പളെക്കെ
ആ പ്ലസ് സം പ്ലസ് റ്റുക്കെപ്പെന്ത് രസായ്ര്ന്ന്
ഏ ങ്ങനെ പോവലോ
നല്ല രസായ്ര്ന്നില്ലേ അമ്മള് പിന്നെ അമ്മള് പണ്ട് മുതല് എൽകെജി മുതല് അമ്മളൊ ര്മിച്ചല്ലേ പെട്ടന്ന് പ്ലസ് റ്റുയ്
ആതേ നമ്മള് വേറെ വേറെ രണ്ട്പേരും വേറെ പറ്റണില്ലാ എല്ലാവരായ് കേക്കാൻ പറ്റണില്ലാ
നമ്മള് വിചാരിക്കണ പോലല്ലടി ആരും പലോരും പല സ്വഭാവാ നമക്ക് ക്ലോസ്സായിട്ടൊരു ഒരു മൂന്നാലു പേരുണ്ടാവും ഫ്രണ്ട്സായിട്ടട്ടോ പിന്നെ നമ്മള് വീട്ട്കാര് അവരുണ്ടാവുള്ളു നമ്മടെ കൂടെ അല്ലാണ്ടുള്ളവരൊക്കെ നമ്മള് വിചാരിക്കും അവര് നല്ല ആൾ ക്കാരാന്ന് നമ്മള് വിചാരിക്കും പക്ഷെ നല്ല ആൾക്കാരാവൂല്ല നമ്മടെ മുന്നില് വെറുതേ ഷോ കാണിച്ചിട്ട് നമ്മളൊന്ന് തി രിഞ്ഞാ പിന്നെ നമുക്കിട്ട് പണി തരുന്ന ആൾ തരാ അപ്പൊ സൂക്ഷിച്ച് വേണം ജീവിക്കാൻ
ആ
എവിടുന്നാണ് പണി വ ട്ടാന്ന് പറയാം പറ്റല്ല അത് ഏത് രീതിക്കാണന്നൊന്നും ഒന്നും പറയാം പറ്റില്ല
ആടി അതെനിക്ക് മൻസ് സ്സിലായി ഞാന് ഹോസ് പിറ്റെല്ലായതുകൊണ്ട് എനിക്ക് ഞാനെല്ലാം കണ്ണടച്ച് ഞാൻ വിശ്വസിക്കും എല്ലാവരേം പ ക്ഷേ അതങ്ങനെ വിശ്വാസം ഇല്ല എനിക്ക് മനസിലായി
ആടി നമ്മൾ ഇണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ നം ചെല ആൾക്കാര് നമ്മടെ മുന്നില് നല്ല രീതിയില് നിക്കും എന്നിട്ട് നമ്മളൊന്ന് മാറിയാ അപ്പൊ നമ്മളെ പറ്റിയുള്ള കുറ്റങ്ങൾ മറ്റുള്ളവരില് പറഞ്ഞ് കൊടുക്കും അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കണ രീതീല് അവര് കാര്യങ്ങള് അവതരിപ്പിച്ചിട്ട് നമ്മളോട് സംസ നമ്മള് വിചാരിക്കും ആ വര് നല്ല ആൾക്കാരാന്ന് പക്ഷേ നമുക്കറിയില്ലല്ലോ അവര് നമ്മളെപ്പറ്റി എന്ത്‌ പറഞ്ഞ് നടക്കണത് ഏ നമ്മളെത്ര രീതില് വൃത്തികെട്ട രീതിയിലാണ് അവര് മറ്റുള്ളവരുടെ മുന്നില് ന പറഞ്ഞ് നടക്കണതൊന്നും അമുക്കറിയില്ല ഇന്ന തി കു നമ്മളെ കുച്ചുള്ള കുറ്റങ്ങളൊക്കെ മറ്റുള്ളരോട് പറഞ്ഞൊടുത്ത് നമ്മ മുന്നിൽ നല്ല പുള്ള ചമഞ്ഞിട്ട്
അതേ നമ്മള് മു മുന്നാ നമ്മളെ തെറ്റ് അപ്പ പറയണേനേക്കാ അപ്പ അപ്പ പറയണം അല്ലാണ്ട് കൊറേ കഴിഞ്ഞ് പറയുമ്പോഴുള്ള വിഷമം ഉണ്ടല്ലോ അല്ലേ
നമ്മളെന്തേലും ചെയ്യതാ നമ്മടെ മുഖത്ത് നോക്കിട്ട് ആ അപ്പെനി ക്യാ
എ നമ്മള് നമ്മള് നമ്മള് നമ്മക്ക് നമ്മള് ഒന്നാം ക്ലാസ് മുതലേ പഠിച്ചയല്ലേ
ആടി എ അതെ നം ഞാൻ പറ
നമ്മൾ അതെ ആൾക്കാരെ ആൾക്കാരെ നമ്മള് നല്ല നമ്മുടെ നല്ലൊരു ഫ്രണ്ടായിട്ടും നമ്മുടെ ഫാമിലി ആയിട്ടും നമ്മളങ്ങനെ കാണുമ്പോ അവര് നമ്മുടെ ബാക്കിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴ അത് അറിയുമ്പോഴുള്ള വിഷമമുണ്ടല്ലോ അത് നമ്മളെ മാ ത്രമല്ല നമ്മുടെ ഫാമിലിനേം പറയുമ്പോഴുള്ള വിഷമം ഉണ്ടല്ലോ
നമ്മൾ വിചാരിക്കും നമ്മളുടെ ഫാമിലിയുടെ മുന്നിൽ അവർ അപ്പൊ നല്ല കുട്ടിയായിട്ട് നില്ക്കൂട്ടാ ഇപ്പൊ നിന്റെ അമ്മ വിളിച്ചാല് ആ കു ഇപ്പ നിന്റെ അമ്മടെ മുന്നില് നല്ല മോളായിട്ട്. അല്ലെങ്കിൽ നിന്റെ അച്ഛനോടും നിന്റെ അമ്മനോടും നിന്റെ അനിയനോടെക്കെ നല്ല രീതി നിക്കും പക്ഷെ നീ അറിയണില്ല. അത് കഴിഞ്ഞ് തിരിഞ്ഞിട്ട് നിന്റെ അമ്മനെയും നിന്റെ അ അച്ഛനെയും നിന്റെ അനിയനെ ഒക്കെ പറ്റി അവർ കുറ്റം പറയണയുള്ള കാര്യം നീ അറിയണില്ല അതായത് നി
ഇപ്പോഴത്തെ ആൾക്കാരെ .
എടീ ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല അതായട്ട് പല രീതിയില് അവര് ചെയ്യുന്നു. നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒറ്റ വാക്കില് പറഞ്ഞാൽ നമ്മള് വിചാരിക്കണം പോലെയല്ല എല്ലാരും. ആ എല്ലാരോടും നിലവില് നല്ലവനാ. പിന്നെ നല്ലൊരു കുട്ടിയുണ്ട് അവൾക്ക് വേണമെങ്കിൽ അവളുടെ സ്വന്തം കാര്യം നോക്കി നിന്നാൽ മതി അവൾക്ക് മറ്റുള്ളവരുടെ ലൈഫ്. ഇതിൽ ഇടപെടുക ആണെങ്കിൽ മറ്റുള്ളവരുടെ ഇതിൽ. ഒന്നും ആവശ്യയല്ല നമ്മള് ഇവിടെ വന്നേക്കണം എന്താ നമ്മുക്കൊരു ലക്ഷ്യയുണ്ട് നമ്മൾ പഠിക്കാ സ ജയിച്ചിട്ട് പോവാ. അല്ലാതെ എല്ലാ നമുക്ക് വേണ്ടവർ. എന്താറിയോ നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ പഠിച്ചിറങ്ങിയ സർട്ടിഫിക്കറ്റ് നമ്മള് ഒരാളെ മുന്നില് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല പുള്ളി ചമ്മഞ്ഞ് നിന്നിട്ട് കാര്യയല്ല. നമ്മള് എങ്ങനെയാണോ നമ്മള് നിന്ന് വീട്ടില് എങ്ങനെയാണോ നമ്മള് ഉള്ള അതേ പോലെ തന്നെ അവിടെ നിൽക്കാ ഇത് ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ എങ്ങനെ സെമിനാറി നമ്മൾ അഭിനയിച്ചു നിക്കാണ്. അതെ ഫുള്ള് പ്ലാൻഡ് ആയിരിക്കും അവര് ഈ പൈ ഓല് വരണന് മുന്നേ ഇവരെല്ലാ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു.
പക്ഷെ നമ്മടെ അടുത്ത് നമ്മൾക്ക് നല്ലപോലെ സംസാരിക്ക ചെയ്യാം അവര് അയിന്റെ ഇടയ്ക്കൂടെ കാണിക്കുകയും ചെയ്യും.
അല്ല നമ്മള് ചെയ്യണ തെറ്റ് നമ്മളെ മോത്തോക്കി പറയാണെങ്കില്.
ആഹ് അതാണ് റിയൽ ഫ്രണ്ട്സ് ഇപ്പൊ നീ ഇപ്പെ നീയും ഞാനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടായാൽ. നീ എന്നോട് പറയും വന്നിട്ട്.
ആഹ് ചിലപ്പോ ചിലപ്പോ ആ സമയത്ത് പറയണ സമയത്ത് നിനക്ക് ദേഷ്യം പിടിച്ചേക്കാം. ഏഹ് പറയണ സമയത്ത് ചിലപ്പോ നിനക്ക് ദേഷ്യം പിടിച്ചേക്കാം പക്ഷെ കൊഴപ്പില്ല ആ അപ്പോഴത്തെ ദേഷ്യം. കൊഴപ്പമില്ല അപ്പൊ ഞാൻ നീ ചെയ്യാണം തെറ്റ്. ഇത് ഞാൻ നിന്റെ മുഖത്ത് നോക്കിട്ട് ആണ് പറയാണം അല്ലാതെ. മറ്റ്ല്ലോരെ മുന്നിലോ അല്ലെങ്കി കോളേജിൽ നിന്നെ മോശ കളിയാക്കാനോ അല്ലെങ്കി കോളേജില് നിന്നെ വൃത്തികെട്ട പേര് പറഞ്ഞിട്ട് ആക്കാനോന്നും ഞാൻ നോക്ക്ണ്ല്ല നീ ചെയ്ത് ശരിയായില്ല അല്ലെങ്കി നീ എന്നോട് പെരുമാറിയത് ശരിയല്ല ഇനി ആ ഡസ്റ്റർമല് രസല്ല അതൊക്കെ നിന്നോട് വന്ന് പറയണെങ്കിൽ നീയും ഞാ കഴിഞ്ഞി നീയും ഞാനും മാത്ര അറിയ്ള്ളു കയ്ഞ്ഞ് ആ പ്രശ്നങ്ങനെ കയ്ഞ്ഞ് ചെലപ്പ ആ സമയ നിൻക്ക്ന്നോട് ദേഷ്യണ്ടാവും അല്ലങ്കി നീ ഇന്നോ വന്നു പറയുമ്പോ എനിക്കും ദേശ്യണ്ടാവും പക്ഷെ അത് അത് അപ്പ അതോടെ കഴിഞ്ഞത് ഇത് ചെല ഇപ്പൊ എന്റെ ഇപ്പോള്ള കുട്ടിന്ന് പറഞ്ഞ കണക്ക് പറയും ഇടുത്ത്ടുത്ത്ടുത്ത് കണക്ക് പറയും
ആ എല്ലാവടെ ണ്ട്ല്ലേ
ഈ അടുത്ത് ഒരുപോലെ അതിപ്പോ ഇത്പ്പോ നമ്മള്പ്പോ പഠിക്ക്ണത് പഠിച്ചു കഴിഞ്ഞാ നമ്മള് ജോലി കേറിയല്ലോ ജോലി കേറിയാലും ണ്ടാവും നമ്മള് കല്യാണം കഴിച്ച് പോയാലുംണ്ടാവും എല്ലാ നമ്മളത് ആ ആൾ ആള്ക്കാരെ തരത്തിനൻസര്ച്ച് നിക്കാൻ പഠിക്കണം
ആ എന്റെ അവിടെ ഉണ്ടെടി ഞാനില്ലേ ഞാൻ എല്ലാവെരെ ഒരേ ലേട്ടാ കാണുന്നെ അപ്പൊ ഞാൻ അവരെ ഒരുപാട് വിശ്വസ്ച്ചാേയി എന്ന് ലാസ്റ്റ് അവരെ എടേക്കൂടെ ഇതൊക്കെ എന്നെ കുത്ത എന്ന് അറിഞ്ഞപ്പ ഞാൻ എത്ര മാത്രം കരഞ്ഞറിയോ എനിക്ക് ഫ്രണ്ട്ഷിപ്പിന് വെലമാ ഇല്ല കാരണം എനിക്ക് പരിചയുള്ളോർക്ക് ഞാണതി പക്ഷെ അവരിങ്ങനെ ചെയ്
എനിക്ക് എന്താ ചെയ്ഞ്ഞഞ്ഞാല് എനിക്ക് എനിക്ക് എന്റെ റൂമില് ഏറ്റവും ഇഷ്ടുള്ള ഒരു കുട്ടിണ്ട്ട്ടാ ആ കുട്ടീനെ ൻക്ക് ഭയങ്കര ഇഷ്ടാ ഞങ്ങള് നല്ല ഫ്ര സാണ് നല്ലാന്നർഞ്ഞാ നല്ല ഫ്ര സാ അത് ഞങ്ങളെപ്പഴും ഫോട്ടോ എടുക്കട്ട കാട്ടൊക്കെ ചെയ്യും ൻ ത് ഭയങ്കര ഇഷ് ഷ്ട അവളെ അവൾ അവൾക്കും എന്നെ ഇഷ്ടാ അപ്പൊ വീട്ടി പോയാലും അമ്മള് നാട്ടിൽ പോയിഞ്ഞ ഞാനവളായ്ട്ട് കാളെയ്യും വീഡിയോ കോളെയ്യും മെസേജയക്ക എപ്പഴും ഡെയ്ലി നമ്മളെ ചാറ്റും കാര്യങ്ങളൊക്കെണ്ട്ട്ടാ അത്രയും നമ്മള് തിക് ഫ്രണ്ട്സാണ് ആ കുട്ടിയോട് ഈ വേറൊരു കുട്ടി എന്റെ കു ങ്ങള് പറഞ്ഞ് കൊടുത്തു എന്നിട്ട് അവൾ എൻ്റെടുത്ത് മിണ്ടണില്ല അറിയോ അവൾ എന്നേകാലും പതിനഞ ഒരു പതിനഞ്ച് ദിവസത്തെ ലീവിനെ പോയിട്ട് ഒരു നാലഞ്ചു ദിവസം കൊഴപ്പമണ്ടാനില്ല നാലഞ്ചു ദിവസത്തിന് ശേഷം ഇവൾ ഈ പറഞ്ഞ കുറ്റം പറഞ്ഞടുത്ത കുട്ടി ഞാനും തമ്മിൽ ചെറിയ പ്രോബ്ലം ഉണ്ടായിട്ട് കുട്ടിയും ഞാനും തമ്മിൽ ചെറിയ പ്രാബ്ളം പ്രോബ്ലം ആയിട്ട് ഇവൾ എന്താ ചെയ്തെവെച്ചിട്ടാ ഇവൾ എന്റെ കുറ്റങ്ങളൊക്കെ അവളോട് പോയി പറഞ്ഞ് കൊടുത്തത്ത് എന്നിട്ട് അവളും ഞാനും മിണ്ടണില്ല ആഹ് എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ വേറൊരു കുട്ടീനോട് പറഞ്ഞ് നീ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് അന സെറ്റ്ല്ല എന്ത് നടക്കണേന്ന് അറിയോ ഈ ലോകത്ത് നമുക്കറിയില്ല എന്താ നടക്കുന്നല്ലേ എല്ലാം സഹിക്കുന്നേ അല്ലാണ്ട് എന്താ ചെയ്യാ ഇനി ഒരു രണ്ട് കൊല്ലല്ലോടി
ഇ ഏ വെലയില്ലാത്തവിടെ ക ന്ന ഇല്ലാ
എനിക്ക് ഇങ്ങനെ തല്ലുപടി നിന്നാല് ആ ആ സ്ഥലം എത്ര നല്ല സഥലമാണെങ്കിലും എനിക്ക് ഒരു ശ്വാസം മുട്ടലാണ് കേൾക്കണണ്ട
അല്ല എനിക്ക് ഒരു കോള് വരുന്നുണ്ട് കൊറേ ആയി വരുന്ന് നിക്ക് സംസാരിക്കാം
ആടി പിന്നെന്താ ഇ ഫുഡ് കഴിച്ചാ ഇല്ല സമയം ആയിട്ടില്ലല്ലേ ആഹ്
ആല്ലടി സമയമായിട്ടില്ലടി
പിന്നെന്താ രാത്രി ഫുഡ്
ഇവിടെ എന്തോ ടൊമാറ്റോ റൈസ് അങ്ങനെ അല്ലടി മട്ത്തടി എല്ലാം മടുത്ത് ഫ്രണ്ട്ഷിപ്പ് ആയാലും അതേപോലെ ഫുഡ് ആയാലും ജീവിത ആയാലും എല്ലാം ആകെ വീട്ടുകാർക്ക് വേണ്ടിയാണ്
ഇയ ജീവി ച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ
അല്ലേരി എന്തോ ഇൻക്കറിയ ആ ഒര് കംഫേർട്നെസ്സ് ഇല്ലവടെ
ഇരിക്കാ പറ്റ്ണില്ലേ ഇരിക്കാൻ പറ്റ്
നിന്നോ
വേണ്ടാട്ടോ എന്നോട് വേണ്ടാട്ടോ എന്നോട് കളി വേണ്ട ഞാനീ ടാസ് സുഖം ആ
ഞാൻ കഴിച്ച് ല്ലേടീ ഞാനിപ്പൊഴൊന്നും കഴി ക്കൂലാ ഞാ കൊറച്ച് നേരം കഴിഞ്ഞിട്ടേ കഴിക്കൊള്ളു.
എൻ അവടെ
എ ബിരിയാണിയാണി പിന്നെ ബീഫിന്റെ കൊണ്ടാട്ടം പിന്നെ ചിക്കൻ ചിക്കന് ഇതില്ലേ ചിക്കനിങ്ങനെ ഏ നമ്മളെ നാടൻ സ്റ്റൈല് ഇണ്ടാക്കിട്ട് ചിക്കൻ കുരുമുളകും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കറിവേ ഉപ്പിലൊക്കെട്ടിട്ട് നാടൻ സ്റ്റയ്ല്ണ്ടാക്കിയ ചിക്കന്
അ ഓക്കെടീ ശരി എന്നാ ശരിടീ ഞാനയ് ആ അ ഹാ ഓക്കെ